ഹലോ മ് ആഹ് കേക്ക്ണ്
ഹലോ
എന്ത്
നല്ല വിശേഷം ഭക്ഷണൊക്കായോ നല്ല വിശേഷം അവിടെയോ
ഭ ഭക്ഷണൊന്നായിട്ടൊന്നു നല്ല വിശേഷം തന്നെ
മ് എന്ത ചെയ്യാ പോണൊല്ലോ
ഒന്നും ചെയ്യാനൊന്നു പോവുന്നില്ല ഞാന് താതന്റെ വീട്ട്ലാണ്
അതെ
അപ്പൊ എണിക്കുമ്പ നേരം വൈ
ആ വിരുന്ന് പോയതായിരിക്കുംല്ലേ
ആഹ്
മ് അപ്പൊ മക്കളൊക്കെയോ ഹലോ
ആണ്ങ്ങള് ഹലോ ആ കേക്കുന്നില്ല ഏ ആഹ കേക്ക് ചായക്കായ വിടെ
റേഞ്ച്ൻറ്റെ വിടാരും എണീറ്റിട്ടില്ല എണീറ്റിട്ട് വെച്ച് കൊടുക്കാ വെച്ചിട്ടുണ്ട് കൊടുക്കാ പറഞ്ഞിട്ടി ഇരിക്ക മ് വെച്ചു ഞാന്
അല്ലാഹ് വടെ വെടി അതന്നെ
ആഹ് മഴയും കൂടി അല്ലേ എല്ലാവർക്കും എണീക്കാൻ ഭയങ്കര മ
ആഹ് മായണ്ടോടെ
മഴ രാത്രിണ്ടായിരുന്നു അതിന്റെ നല്ല തണുപ്പാ മ് തണുപ്പുണ്ട് പൊതച്ച് മൂടി കെടക്കാൻ നല്ല രസായിരിക്കും
ഏ ആഹ് നല്ല സുഖയിരിക്കും കെടക്കാൻ തണുപ്പായതോണ്ട്
നിങ്ങളിപ്പോ എന്തേയ്യുന്നു
എന്ത്? എത്രണ്ണല്ലേ ങ്ങളെന്താ പറഞ്ഞ
നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത് എന്തെലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ല്ല പ്രതേയ്ച് വർക്കൊന്നുല്ല
മ് കുട്ട്യാളൊക്കെ എന്തേയ്യുന്നു
എല്ലരും ഒർങ്ന്ന്
എത്ര നായ്ക്കളാലേ
ആഹ് അതെ അതെ കാര്യയായിട്ട്
താ എത്രയാള്ള ഒന്നും രണ്ടൊന്നുല്ല
മ് തെരുവ് നായ്ക്കൾടെ ണ്ണം കൂടു
മ്
നമ്മളീ ന്യൂസിലൊക്കെ കേൾക്കാറുള്ളതല്ലേ തെരുവനായ കടിച്ചു എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച്ചീ കൂടി കണ്ടതാ ഒരു കുട്ടിയെ മൂന്ന് വയസ്സുള്ളരു കുട്ടീനെ തെരുവനായ കടിക്കാൻ വേണ്ടി മുട്ക്ക ആ കുട്ടി എന്തോ രു ഭാഗ്യത്തിന് ഓടി
ആ ആർക്കെന്തിനാ കാല്ണ്ട് ഉം പിന്നൊന്തെക്കെ വർത്താനം ഇങ്ങക്ക് എത്ര ആളാണ്?
എന്ത്?
വന്ന് കടിക്കുന്നോക്കിക്കോളി ങ്ങക്ക് എന്താ കുട്ടി എത്ര മക്കളാണെന്ന് ചോയിക്കാ
എനിക്കൊരു മോന് ണ്ട് അവന് എണീറ്റിട്ടില്ല രണ്ടു വയസ്സായി ഒറങ്ങു ണു
മ്മ്
ഉം ചെറിയ കുട്ടിയല്ലേ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയിട്ടേ കിട ഒർങ്ങ ഒരു പന്ത്രണ്ട് മണിയുടെ അടുത്തൊക്കാകും അപ്പൊ രാവിലെ മെല്ലെ എണീക്കുള്ളൂ
ഏ
മ്മ് പിന്നെ അപ്പഴേക്കും ഞാൻ ഏകദേശം എന്തെലൊക്കെ അടുക്കളേത്തെ എടുക്കും പിന്നെ അവന് എണീക്കുമ്പോ അവന് ചായ കൊടുക്കല അല്ലെ കഴിക്കാൻ കൊട് പാല് കൊടുക്കലോ കഴിക്കാൻ കൊടുക്കലൊക്കെ ചെയ്യും ചായക്കീ ഇത് ദോശയുണ്ട് മ്മള് ആദ്യം ഛായയും എ പല അതില്ലേ സ്നാക്സ് ആ സ്നാക്സ് ഐറ്റംസ് ആദ്യം കഴിക്കും പിന്നെ കൊറേ കഴിഞ്ഞി ട്ടേ പലഹാരം കഴിക്കുള്ളു
ഏ
ഉം
പിന്നെ ന്തൊക്കെയാ മയ വിടാ ദോശയിം അങ്ങന എന്തെങ്കിലൊക്ക ണ്ടാക്കും
ഉം ഉം
ഉം
കേ
ഞാൻ കൊറച്ചീ സം നിക്കാൻ വന്നതാ ഇങ്ങോട്ടേക്ക് ഇന്ന് എണീക്കാൻ നേരം വൈകി പോയി ആ ഇന്നലെ രാത്രി രണ്ട് മണി സമയത്ത് കുട്ടി എണീച്ചിട്ട് ഭയങ്കര കുലുമാല് കൊറേ സമയം കഴിഞ്ക് പിന്നെ ഒറങ്ങുമ്പോ ഭയങ്കര വാശി പ്പീ കുൽമാല് അങ്ങനെ പിന്ന ഓള് ഒറങ്ങി
ചെറിയ കുട്ടിയാണോ?
രണ്ടു വയസ്സ് പാലൂടി നിർത്തിയതാണ്
അപ്പൊ ഭയങ്കര എടങ്ങേറാവുല്ലോ കുട്ടി
ഭയങ്കര വാശി രാത്രി എടുക്കാനും സമ്മയികുന്നില്ല ഗുലുമാല് ചായ വെള്ളോം കുടിക്കുന്നില്ല വെള്ളം വാണന്ന് പറയുന്ന് പക്ഷെ ഒന്നോട്ട് കുടിക്കുന്നുല്ല
ഒന്ന് തെ
അങ്ങനെ കൊറേ നേരം ലാസ്റ്റ് ഞാന് ഫോണില് ഹസ്ബിറബിയോക്കെ ഇട്ടു കൊടുത്ത് ആ തൊട്ടിയി ലൊകെട്ടരം പിന്നെ അങ്ങനെ കരച്ചില് മാറ്റി
ശെ
പിന്നെ അങ്ങനെ ഒറങ്ങി കുറേ സമയം ഒരു മണിക്കൂറോളം അങ്ങനെ കരഞീണ്ടാവും അപ്പോ പിന്നെ നേരം വൈകി പിന്നെ എണീച്ചിട്ട് പിന്നെ ഉറക്കം തെളിയാ ത്തോണ്ട് സമയം പോയത് അറിഞ്ഞില്ല അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി
ഉം
ഉം
ആഹ് പിന്നെ ഇത്താത്തന്റെ വീട്ടിലല്ലേ അപ്പൊ കുറച്ചു നേരം കിടക്കാലോ
ഇവിട ആണുങ്ങളൊന്നും ഇല്ല ഇത്താത്തെയും ഇത്താത്താന്റെ രണ്ട് ചെറിയ മക്കളും ഉള്ളെ അഥവാ ഞാൻ നേരം വൈകിയാലും കുഴപ്പ ഇല്ല ഞാൻ എണീക്കുമ്പോ ഇത്താത്ത അടുക്കളയിലുണ്ട്
ആഹ് അതെ അതൊരു സമാധാന അതിപ്പോ നമ്മള്
ആഹ് അതെ ആഹ് സമം അതെ പേടിച്ചിട്ട് സമയം ത്തിന് എണീക്കണം എല്ലം വേണം നോക്ക
അതെ അതെ
ഉം
അവിടെ മഴ ഉണ്ട്ല്ലേ ഇവിടെ മഴയൊന്നുല്ലട്ടോ എന്നാല്
ഇവിടെ ഇപ്പോഴും ജെസ്റ്റ് ഞാനിപ്പോ ഫോൺ കോള് ചെയ്ത് ചെയ്യാൻ തുടങ്ങിട്ട് കുറച്ച് നേരം കഴിഞ്ഞതും ജെസ്റ്റ് റ്റോന്ന് മഴ വന്ന് പോയി വരും ചെയ്തു പോവും ചെയ്തിരിക്കുന്നു ഉം
അതെയോ ഇവിടൊന്നും മഴയൊന്നും ഇല്ല
പെട്ടെന്ന് പ്രതീക്ഷിക്കാനെ പറ്റില്ല
എന്ത്
മഴയൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ലാ
ആഹ് അതെ
ഉം
ഞങ്ങള് ഇവിടെ ഇല്ലാരുന്നു ഇന്നലെ വൈകുന്നേരാ എത്തിയെ ഞങ്ങള് പോയത് ശനിയാഴ്ചന്റെന്ന് പോയതാ എറണാകുളം പോയതായിരുന്നു അപ്പൊ അവിടെ പോയ മുതല് വെയിലൊന്നും ഇല്ല വെറുതെ ഒന്ന് ഒരു ജെസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ താത്ത പിന്നെ അവിടെ ഞങ്ങളരു ഫാമിലി ഉണ്ട് ആഹ് അവിടെ പോയി റ്റ് അവിടുന്നിങ്ങനെ ഞങ്ങള് എല്ലാടോ കറങ്ങിയൊക്കെ ചെയ്ത് ഇന്നലയാ വൈകുന്നേരം എത്തിയത്
ഓക്കെ ഓക്കെ
ഉം അപ്പൊ വെയില് അല്ല മഴയാന്ന് പറയുന്നത് ഞങ്ങള് കണ്ട് പോയെന്റെ ഭയങ്കര വെയില്
ആ ഭാഗത്തിക്ക് ഇപ്പ വെയിലാണ് തോന്നുന്നൂ മഴ കൂടുതലുള്ളത് മോളിക്കാ വടക്കേ ജില്ലകളിലൊക്കെയാണ് കൂടതലും മഴകള് പറഞ്ഞിരിക്കണത്
അതെയൊ
ഉം എന്തോ മഴ ഒരു ലെവലില് നിന്ന് പോയ സമാധാനം വെറുതെ പ്രളയം ദുരന്തം
അതന്നെ ഒന്നു അല്ല ആർക്കും ഒരു എടങ്ങേറില്ലാത്ത കോലത്തില് മഴ പെയ്താ മതിയാരുന്നു
ഉം ഉം
ഉം മയ ഇപ്രാവശ്യം കൊറവാന്ന് തോനുന്നു
അതെ അതെ ഇന്നലെ എവിടെയെക്കെ പോയി ഇന്നിട്ട് ട്രിപ്പ്
കാര്യത്തില് പോയത് ഞങ്ങള് ലുലുമാളില് പോയി
ഉം
ഭയങ്കര തെരക്കല്ലേ ഞായറാഴ്ച്ചേര്ന്നു ഞങ്ങള് പോയത് യതാ തെരക്ക് മെട്രോലൊക്ക പോണംന്ന് വിചാരിച്ചിരിന്നാ പക്ഷെ ഭയങ്കര തെരക്ക് കാരണം പിന്നൊരുസം പോവാന്നർഞ്ഞ് നമുക്ക് എല്ലാർക്കും കൂടെ ഒരുസ് പോവാന്നർഞ്ഞ് ഉം
അപ്പ ആരൊക്കെ കൂടിയാ പോയത്
ഏഹ് ഞാനും ഇത്താത്തിം ഏഹ് വേറെ ഉം എർണാകൊളത്ത് ഒരാള്ണ്ട്ർഞ്ഞിലെ ഓരും ഓര മക്കളും ഞങ്ങളല്ലാരും കൂട്ടി പോ
ഉം ഉം
പിന്ന എന്തക്കേ ഇന്ന് ദോശേ ഇണ്ടാക്ക്ന്ന് ചായക്ക് ഹസ്ബൻഡ് നാട്ടി തന്നെണ്
ആ ഹ്
ഉം വീട്ടിലാരക്കേ ഇള്ളേ
ഇവിടെ പറഞ്ഞ ഹസ്ബെന്റ് ഹലോ ഇവിടെ പറഞ്ഞ ഹസ്ബെന്റ്
ആഹ്
പിന്നെ ഹസ്ബെന്റിന്റെ ബാപ്പ ഉമ്മ ഒരു ബ്രദറ് അവരുടെ വൈഫ് ഇവരൊക്കെയാണ് ഇവിടിള്ളത് പിന്നെ എന്റെ വീട്ട്ല് എന്റെ ഉമ്മ അത്ത ഇമ്മമ്മ ഉപ്പാപ്പ അനിയൻ
ആഹ്
ഉം ഞങ്ങള് ഞാന് കഴിഞ്ഞ ആഴ് ഞാന് വീട്ടി പോണം പറഞ്ഞിട്ടിരിക്ക
ഹേ ഉം ഇങ്ങക്ക് എത്ര മക്കളാന്നാ പറഞ്ഞേ
ഒരു കുട്ടി
ഇസ്കൂളൊന്ന് ചേർത്തിതാ
ഇല്ല രണ്ട് വയസ്സ് രണ്ട് വയ
ആഹ് അപ്പൊ പിന്നെ പോവുന്നേനൊന്നും കൊഴപ്പല്ലാല്ലോ എപ്പം വാണേലും ആഹ് കുട്ടേൾക്ക് സ്കൂളോ മദ്രസെലൊക്കെ ചേർത്തി കഴിഞ്ഞാ പിന്നെ പോവുന്നേന് ഒരു ലിമിറ്റ്ണ്ട് എല്ലാം പിന്നെ ര നിങ്ങളെ വീട് അട്ത്താണോ
ഇല്ല കൊറച്ച് ദൂരയാ പോയിട്ട് അവിടെന്ന് പറഞ്ഞയക്കാനൊന്നും ആവില്ല
മറ്റേ ചെലെ ആൾക്കാര് ച്ചിയ്യുന്നതാണ് രണ്ടേട്ത്തുന്നും പോവാൻ എളുപ്പള്ളടത്തിൽ നടുവിലാടെ ചേർത്തും അങ്ങനെ ഇള്ളോൽക്കൊക്ക സുഖാണ്
കാര്യാണ്
അവിടെം നിക്ക ഇവിടെം നിക്കാം മറ്റേ ഞമ്മളോ ഞങ്ങ ആഹ് അതെ ഞമ്മു ക്കൊന്നും അങ്ങനെ നടക്കൂല
നടക്കൂല അട്ത്താണ് പക്ഷെ ഏഹ് അയത്തിന്റെ എടേല് ചേർ ക്കാന്നൊന്നും ആവില്ല കൊറച്ച് കൂട്തല് പോണം കുട്ടിക്ക് ബുദ്ധിമുട്ടാവും
ഉം
ആഹ് കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടാവും അപ്പൊ പിന്നെ ശരി ഇവിടെ ചേർത്താ സ്കൂള് ലീവ്ള്ളുമ്പഴേ അതിനേളം പോവാനൊക്കെ പ്ലാൻ ഇണ്ട് എന്തോ പടച്ചോൻ വെച്ചതുപോലെ ഇരിക്കുവല്ലോ എല്ലാം
അതെ അതെ
ഏഹ്
ഹസ്ബെന്റ് നാട്ടിലുണ്ടല്ലേ
അതെയതെ ഹസ്ബെന്റ് നാട്ടി തന്നെയ ഞാനിപ്പഴേ പോവാറില്ല കുട്ടിക്ക് നല്ല സൗകര്യോണ്ട് എങ്കിൽ ഞാനിപ്പഴേ ആ മാസ് സത്തിലൊരിക്കലൊക്കെ പോവള്ളൂ
ഏഹ്
മാസത്തിൽ ഒരിക്കൽ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും
ഹാ സാധാരണ എല്ലാരും കുട്ടികളൊക്കായി കഴിഞ്ഞാ പിന്നെ സ്കൂളില് തൊ ക്കെ ചേർത്തുന്നവരെ പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ ഇപ്പൊ ഇന്റെ വീട്ടിലൊക്കെ തന്നെ ആയാലും ഏഹ് അപ്പൊ ആങ്ങൾടെ ഓളൊക്കെ പ്രസവിപ്പൊ കുട്ടി ഒരു രണ്ടു വയസ്സായതേ ഉള്ളൂ മോ മോൾക്ക് ഓല് ഒരു മാസം ഇവിടെയ ഞമ്മളെ വീട്ടിലാണെങ്കി രണ്ടു മാസം ഓരെ വീട്ടില് കാരണം ഇപ്പളല്ലെ ഓൽക്ക് അങ്ങനെ നിക്കാൻ കഴിയുള്ളു കുട്ടിക കുട്ടികള് സ്കൂളൊക്കെ ചേർത്തി കഴിഞ്ഞാ പിന്നെ പോക്കൊക്കെ കണക്കേരിക്കും അതുപോലെ ൻ്റെ ഇത്താത്തിം കുട്ടികളും സ് സ്കൂളൊക്കെ ചേർത്തുന്നത്വരെ അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ ഒരു മാസാണെ രണ്ടു മാസം ഞമ്മളെ വീട്ടില്
ഓഹ്
എല്ലാരും ആങ്ങൾൻ്റെ ഓളമാരും താത്താരും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു സ്കൂൾ ചേർത്തുന്നവരെ രണ്ടു മാസം സ്വന്തം വീട്ടില് ഒരു മാസം ഹസ്ബൻഡിന്റെ വീട്ടില് അങ്ങനെ എല്ലാവാരും നിന്ന് ഇപ്പൊ ഞാനും അതുപോലെ തന്നെ
പേരുത്തിട്ടാ
ഉം ആഹ് അതെ കാരണം പിന്നെ ഉസ്കൂളൊക്കെ തുറന്ന് കഴിഞ്ഞാ പിന്നെ ഒക്കെ കണക്കായിരിക്കും പോ ഏതെങ്കിലും ഒരു ദിവസം ലീവ് ഉം പ്രത്യേകിച്ച് ദൂരൊക്കെ ആകുമ്പോൾ ഞമ്മളൊക്കെ ഒരുപാട് ദൂരാണ് അപ്പൊ ദൂരെ ഇതാവുമ്പോം ഞമ്മക്ക് ഒരു ദിവസം പോവാനും വരാനൊക്കെ തന്നെ വാണ്ടി വരും അപ്പൊ പിന്നെ വേറുതേ ലീവ് കിട്ടുമ്പോ അങ്ങനെ പോക്കൊന്നും നടക്കൂലാലോ
ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വിളിക്കട്ടെ ഇപ്പ വിളിക്കാട്ടോ ഉം ശരി
ശരി എന്ന